എന്തൊക്കെണ്ട് ചായൊക്കെ കുടിച്ചോ
ചായ
ഉം ന്നെന്താ ആഹ് ന്നെന്താ കറി വെച്ച്
ഇന്ന് കറി മീന്
ആഹ് പച്ചക്കറി വെക്കെലില്ല
പച്ചക്കറി വെക്കലുണ്ട് ഇന്ന്പ്പ മീനാ വെച്ചത്
പച്ചക്കറി വീട്ടില് നട നടയേണ്ടോ
അല്ലല്ല വീട്ടിലല്ല നമ്മള് വാങ്ങല
ഉണ്ടാക്കലൊന്നുല്ല അതിനോട് ഇഷ്ടല്ല
അഹ് ഇണ്ടാക്കാൻ ഇഷ്ടല്ല ഞ്ഞിട്ടല്ല നമ്മളിപ്പോ ഇവിടെ ഒരു നമ്മള ഇവിടെ വാടകക്കെ പോട അമ്മ പെരപ്പണിടെ തുടുങ്ങും നടന്നുകൊണ്ടിരിക്കുവയാണ് അപ്പൊ പിന്നെ പ്പവിടെ കുഴിച്ചിട്ടിട്ട് കര്യല്ല അങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടാക്കല തന്നെയാണ്
ആഹ് ആഹ്
പണി നടന്നുകൊണ്ടിരിക്ക അപ്പോ പിന്നെ ഇടാവുമ്പ മക്ക ദാക്ക കായില്ല
ആഹ് ആത് കഴൂല എന്തും ഉണ്ടായിട്ടും കാര്യമില്ല അത് പെരിപ്പണി എടുക്കുമ്പോ ഫുള്ളോൽ പലകിം തു ഇട്ട് അത് നാസവും അങ്ങനെണ്
ഇപ്പ അവിടെ മോളില തൊടുലൊക്കെ കൊണ്ടുപോയി ആഹ് നമ്മക്ക് ഇങ്ങനെക്കെ ചെയ്യും പക്ഷെ അതിങ്ങനെ വിളവെടുക്കാനായിട്ടൊന്നുല്ല
ആഹ് ആഹ് അല്ല നമ്മക്ക് നമ്മള് നഞമ്മളേതായിട്ട് ഇങ്ങനെ കുയിച്ചിട്ട്ണ്ടാക്കി പറിക്കാനല്ല അത് ങ്ങനെ കാണാനും അതൊരു നമ്മുക്ക് ഭയങ്കര സന്തോഷാണ് ഉം അത്ങ്ങനെ പിന്നെ ഒന്ന് നോക്കാനും ഇതാക്കാനും ഒക്കെ
ഉം അയിമെന്ന് പറിച്ച് എണ്ടാക്ക വെച്ചാല് വെണ്ട പയറ് അങ്ങനത്തക്കെ ഉണ്ടാക്കും പിന്നെ പുള
ആഹ് സ്ഥലം ഉണ്ടായിക്കൂലേ
ആഹ് സ്ഥലംണ്ട് ആഹ് പറമ്പണ്ട്
ഞമ്മക്കൊന്നും പറമ്പില്ല ഉം നാല ഉള്ളല എല്ലാ സാനവും നമ്മള് വെക്കും
ഉം
ഉം
നിങ്ങള് ഉണ്ടാക്കലേ അതോ ഹസ്ബന്ഡ്
ഞാനും ഹസ്ബൻറും കൂടി എന്താ ഉള്ളയില് നമ്മള് ആകെ കുറച്ച് സ്ഥലമ ഉള്ളൂ പക്ഷെ ഒന്നുമില്ലേന ഒരു കാലി സ്ഥലം ലേനി ഇപ്പ എല്ലാ സാധനവും കൊണ്ടരാാണ് തെങ്ങുമമാരി ഇപ്പൊ മൂന്ന് തെങ്ങ് ഉണ്ടായിപ്പ ഇതൊക്കെ അഴച്ച
ഏഹ് ഏഹ്
ആഹ മൂന്ന് തെങ്ങ് അതുപോലെ കവുങ്ങ് പിന്നെ സപ്പോട്ടുണ്ട് സപ്പോട്ടം ഒന്ന് കായ് പറിക്കല് തുടങ്ങി പിന്നെ പേരക്കുണ്ട് ചാമ്പക്ക ഉണ്ട് അരിനെല്ലിക്ക ഉണ്ട് പിന്നെ കുരുമുളക് നമ്മൾ ആഹ് കുരുമുളക് നമ്മളുടെ ആവശ്യത്തിനുള്ള കുരുമുളക് കെട്ടിപ്രാവശ്യം കൂടുതൽ കിട്ടീ ഇപ്രാവശ്യം ഒരു മൂന്നിലോക പോലും കിട്ടീന് നമ്മള് കാവുങ്ങ് വെച്ചിട്ടേ എല്ലാത്തമ്മേലും കുരുമുളക് അപ്പാ കൗകുന്ത വെക്കുമ്പോളേ വെച്ചിഞ്ഞഞ്
ആഹ് അങ്ങനെന്നാ അവിടെ കാട്ടല് കൗങ്കുന്ത വെക്കും അയിമക്കൂടാണ്ട് കുരുമുളക്ന്നൊക്കെയ അപ്പൊ
ആക്കി വളർന്ന ഈ പ്രാവശ്യം നല്ലോ കിട്ടീ
ഉം
ഉം പിന്നെ കരിയേപ്പ് മുരിങ്ങ അങ്ങനത്തൊക്കെ അമ്മുക്ക് വേണ്ട സാധനങ്ങളും അത്യാവശ്യത്തിനുള്ള ഇതൊക്കെ ഉണ്ട്
ഉം
ഇ സ്ഥലമില്ല എന്ത് ഇപ്പൊ ആരെന്ത് തന്നാലും ഇപ്പൊ കുഴിച്ചിട ആ സ്ഥലമില്ല അതാഇപ്പ പ്രശ്നം ഉ എല്ലാ ചിറ്റോടി സാധനംറ റമ്പൂട്ടാ ഉണ്ടാവലൂ ഒടുങ്ങിെ റമ്പൂട്ട കട്ട ഏകദേശം കായ്യാണ് കൊലത്തില എത്തിന്
മ്മ് ആഞറമ്പോട്ട അപ്പൊ കുിച്ചിട്ടക്കണേപ്പ സ്കൂള് കുട്ട തൈയ്ണ്ടായിനി അപ്പ പിന്നെ ഇത് രാംപൂട്ടരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടേ കുഴിച്ചിട്ടത് അവിടെ മോ
നമ്മുക്കിങ്ങനെ കാഴ്ച കാണുപ്പ ഇത സപ്പോട്ട അല്ലോം കാഴ്ചയാണ് കാഴ്ച ഇങ്ങനെ കാണുമ്പോ നല്ലൊരു സന്തോഷമാണല്ലോ അത് ഇങ്ങനെ ഉണ്ടായി ഒരു അപ്പുറത്തുംപ്പുറത്തൊക്കെ നാലണ്ഈച്ച കൊടുക്കുക അതൊക്കെ നമുക്ക്
ഉ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യാണ് ഞങ്ങക്ക്തക്ക് ബട്ട് ബട്ടർണ്ടായി നീ എന്നിട്ട് ഇതേമാക്ക് ബട്ടർ താങ്ങാൻ കഴിയാഞ്ഞിട്ട് അതിന്റെ എന്നട് പൊട്ടി വീണക്ക
നല്ലോൺ കായണ്ടായിക്ക അത് ഈ ഫോണില കാണ അങ്ങനെ നിറച്ചും കായ ഉണ്ടാവണം അതൊക്കെ പക്ഷെ ഉ അതിനന് നല്ല സ്ഥലം വേണം അല്ലേ ഒരു പറമ്പിൽ കുഴിച്ചിടായുള്ളൂ ഇങ്ങനത്തെ ചെറിയ സ്ഥലത്തൊന്ന ടാൻ പറ്റൂലല്ലോ വല്യ മരയിട്ടുണ്ട് ആഹ്
അങ്ങനെയായി ഒടിഞ്ഞ് അത് അങ്ങനെ ഉം അപ്പൊ പിന്നെ ജൂസർച്ചാനകായ്
മ്മ് മ്മ് അ അത്ങ്ങള്ൾ പാലും കൂട്ടിയല്ലോ അടക്കിയ
ആഹ് പാലും കൂട്ടി
ഉം ആ യൂട്യൂബിൽ ഇതേമാതിരിരു ഇങ്ങനെ പെണ്ണ് പറിച്ചു കൊണ്ടോന്ന് അത് പാല് കൂട്ടാ അത് അച്ചേലക്ക്ടിച്ചു കൊടുക്കിണ്ട് അപ്പൊ രസം ഉണ്ടാവോക്കും
പാല് കൂട്ടാതെ അടിച്ച രസംമുണ്ടാവലല്ലോ
അയിന്റെ അയിന്റെ ചൊ അയിന്റെ ചോയ മുന്നിട്ടികൂലെ ങ്ങ്ടാപെണ്ണ്ണ്ടത് പാല് കൂട്ടാത അടിച്ചു കുടിക്കിന് അപ്പൊ ഞാൻ ഇങണ്ടി ങ്ങനെ വിചാരിച്ചിത് അയിന്റെ ചൊയ മുന്നിട്ട്ക്കൂല്ലേ
ഉം പാല് കൂട്ടണം ബട്ടർക്കൊക്കെ പാല് കൂട്ടാഞാൽ രസംണ്ടാവൂലാ
വെറും കട്ടപ്പാലിലല്ലേ അടിക്ക എവിടൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോണത് നമ്മള് വാങ്ങലാണ് വാങ്ങി കൊു പോന്നാല് നല്ല കട്ടപാലില് അടിക്കാ അപ്പോൾ അയിന്റെ ഒരു ഇത് ഇ ഒരു ഇത്ട്ടോ അല്ലെങ്കിൽ അയാനൊരു വേറൊരു ചോയല്ലേ അത്ര നീ നമ്മക്ക അങ്ങനെ തോന്ന്ണ്ട്ടോ
ആക്കണ്ടാവുവാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോല്ലേ അത്ഷ്ടപ്പെെടുന്ന പല് കൂ തത് മാത്ര അടിച്ച് ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ
ആ അതായിരിക്കും ഞാനിപ്പ ഇ ഇങ്ങനെ വിചാരിച്ചു ഇത് പാല് കൂട്ടാതെ കുടിക്കിയോ അത്ഷ്ട പോഓലെൊരു മരുത്തുമന്നി എത്ര പറിച്ചു കൊണ്ടുവ വരുന്നേ കണ്ടിട്ട് പൂതിയാവുക
അതുപോലെ ഇനി ഇവടെ ഇട്ട് താങ്ങ ക കൊമ്പട് ഒടിഞ്ഞ് മുറിഞ്ഞു വീണ് ആ
ഉം
വല്യ പേരെന്നി പിന്നെ ഇപ്പ ഇപ്പല്ലാട്ടോ ഇപ്പ ഈ പെരപ്പണിക്ക് പിനൊക്കെ വ ജെസീബി വന്ന് മാന്തിയൊക്കെ പോയിന്
ഏ ഏ വെഷ്മാലേ
ഉം
അതാണ് നമ്മളെന്താ കൊഴിച്ചിട്ട് അത് പോകുമ്പോ ഒരു വിഷം
ഉം വെഷമം
പിന്ന അത് തന്നെ ബട്ടറി നല്ലൊരു ഒരു പറമ്പിലൊക്കെ അത് ഉണ്ടാവാൻ പറ്റൊള്ളൂ നല്ല വല്യ ഒരു അങ്ങന കൊമ്പും ചില്ലിയായി നല്ലോം
ഉ രണ്ടു മരം അടുത്തടുത്ത് വാണം അങ്ങനെയൊക്കെ പറഞ്ഞ്
ആഹ് അങ്ങനെ ഉണ്ട് ആണുംപെണും ഇവിടെണ്ട് നമ്മള ഇവ്ടെ പുറ തൊട്ടടുത്തുണ്ട് ഒര ഒറ്റ ഉള്ളൂ ഇത്വരെ കായ്ചിട്ടില്ല അതുപോലെ തന്നെ അനിയത്തിന്റെ വീട് ല്ണ്ട് അതൊക്കെ എത്ര വണ്ണം വച്ചു വച്ചീ അറിയൊ ഒരു നമ്മളെ ഒരു പുളി പ്ലാവ് അത്രറ വണ്ണം വെച്ചണ്
ആഹ അവ ഉണ്ടായിട്ടുണ്ടാവലല്ലേ
ആ ഒരു കായ് പോലും ണ്ടായിട്ടില്ല ഓലായ്മല് ഫേഷം ഫ്രൂ അങ്ങനത്തൊക്കെ വള്ളിയൊക്കെ ഇതാക്കി ഫേഷം ഫ്റൂട്ട് ഇങ്ങനെ പറിച് തിന്നണയ് കാണാ
ഉ അത് അടുത്തൊരു ഇത് വാണം അങ്ങനെ പറഞ്ഞേക്കാം പക്ഷെ അത്ണ്ടന അങ്ങനെ ഇത്തരു വര വേറണ്ടായിനി
അ ശരി
അതേ മരിക്കനമ്മള് അങ്ങാടിന്ന് വാങ്ങിക്കാണ്ടേ കുരു വലിച്ചെറിണതേനി അങ്ങനെ ആരു അടാ
ഉം ഉം
ഒരു വലിച്ചറിഞ്ഞതോ ഒരു കുഴിച്ചിട്ടത് അങ്ങനെന്തോ ആണ് ഇമ്മ
ഉ ഉ അല്ല ചെലേത് അങ്ങട് ഇണ്ടായിട്ടും ചെലേത് ഞമ്മളെ എങ്ങനാ കുളിച്ചിട്ട ടാലും എങ്ങനെ നോക്കിയാലും ണ്ടാവൂല ഉം
ഉ
ഏതൊരു സാനവും അങ്ങനെന്നെ ഞാൻ ഇനിക്ക് ചീരാ മുളകൊക്കെ ചെലേ സമയം ചീരാ മുളകൊക്കെ ഈ പിന്നെ കാക്ക തൂറിയതാണന്ന് പറയണേക്കാ അങ്ങനൊക്കെ ഇണ്ടാവ്ണത് എന്തൊരു മട്ടത്തിലുണ്ടാവും നമ്മളൊരു തൈ കുഴിച്ചിട്ടാൽ അത് ഉണ്ടാവാ എന്തൊരു പ്രയാസാണോ
അത് ശരിയാ ചീത്ത പറികൾ നല്ല ഉണ്ടാവും ഈ ഭക്ഷ്യയേളേ അവടിം ഇവടിംപോയി ഇതാക്കി
ആഹ് ആ അതന്നെ ആ നല്ല മട്ടത്തിന് ഇവിടെ ചീരാ മൊളക് അത് അങ്ങനെ ഉണ്ടായിട്ടെന്ത്‌ എത്ര ആൾക്കാര്ക്കുപകാരായിന്നാറിയോ ഇപ്പതാ ഒരു തൈ എവിടന്നൊക്കൊ കൊണ്ടന്ന് കുഴിച്ചി ട്ടതെങ്ങനെയും പിടിക്ക്ണില്ല അത്ങ്ങനെ നിന്ന് നിന്ന് പിന്നവട് മൊരടിച്ചോവാ
അയ്ശെരിയാങ്ങള് പറഞ്ഞത്
ആഹ് നല്ല നല്ല മട്ടന്റെ നമ്മളൊരു ഫാമിലിയില്ണ്ട് ഇതേമാതിരിയൊരു പറമ്പ് വല്യ പറമ്പാ അതിലൊക്കെ എത്രാച്ചാ ചീരാ മൊളക് റബ്ബേ താ ഇണ്ടാവണതാണല്ലെ ഇതിങ്ങനെ തൂ കാക്ക ഇതാക്കിട്ടാവുവേ പക്ഷികള് ഉം
ആഹ് ഇനിക്ക് ഇന്റെ ഫാമിലിയിലുണ്ടങ്ങനെ എന്നിട്ട് ഓൽക്ക് വേണ്ട കാരണം ഓൽക്ക് ഇഷ്ടം പോലെ ഇണ്ട്
ആഹ് അതന്നെ അമ്മള് ക്കെ അമ്മളവിടെ പോയാല് പറിച്ച് കൊണ്ട് വരില്ല ഇങ്ങട്ട് ആ തൊടിയുള്ള തൈയ്യൊക്കെ പറിച്ച് കൊണ്ട് വന്ന് ഇവ്ടെ കുയിച്ചി ട്ട് നോക്കി നോക്കട്ടെ ഇണ്ടാവണേ അറിയില്ല
അത് ചെലേടത്ത് ഇണ്ടായിക്കിട്ടും ചെലേടത്ത് കിട്ടി എത്ര കുയിച്ചിട്ടാലുണ്ടാവില്ല എത്ര ഞമ്മള് എത്ര വളം ഇട്ട് കൊട്ത്തിട്ടും കാര്യല്ല
തൈ അമ്മള മുന്നിലന്നെ മുൻ ഒരു തൈയ്ണ്ടായി ഞാനത് നന്നാക്കി മറ്റേ നെ റ്റിന്റെ സാധനൊക്കെ വെച്ച് കൊടുത്ത് അത് ഇങ്ങോട്ട്ണ്ടായി അയ്മേല് കായ്ണ്ടായി
ഏഹ്
അത് താനെ ഉണ്ടായതാണ്
ഏഹ്
പിന്നെ അയിന്റൊരു വിത്ത് ഞാന് ഇട്ട്ട്ട്ട്ട്ട്ട് തൈയ്യ്ണ്ടാവും കുയിച്ചിടും തൈയ്യ്ണ്ടാവും കുയിച്ചിടും എവിടെണ്ടാവണ്
ഉം ഇതേമാരിക്ക് ഞാനേ കരിവേപ്പിന്റെ എലയുണ്ടല്ലോ കറിവേപ്പില അത് ഞാന് കുയിച്ചിട്ടിട്ട് ഇണ്ടാവണില്ല എല്ലാ ഏത് പെരെ നോക്കിയാലും കാണാം കരിവേപ്പിന്റെ മരം വൽ നല്ല തൈ ക് നല്ല വല്യതായിട്ട്ണ്ടാകണ് ഞാൻ വേഗം നോ ക്കലാണ് അതാണീ കരിയെപ്പ്
അത് ചെ ആഹ് ചെലേര് ഞാൻ അതേമാരി കരിയെ പ്പില അതേ മാതിരിയെന്റെ മാമന് അവിടെ പാത്തു ഉടനെ തന്നൊരു തൈയ് കുഴിച്ച ടൈമൊന്ന് പറ ക്കാതെ ആറു മാസം പോലും ഒരെല പോലും പറിക്കാതെ ഇണ്ടായി ഇപ്പൊ ഞാന് അന്ന് മുതൽച്ച് ഇവിടെ പാർത്തിട്ട് ഇപ്പമ്മള് പത്ത് കൊല്ലം കയിഞ്ഞ് ആറ് മാസം ആറ് ഏയ് മാസൊക്ക കയിച്ച് കയിഞ്ഞേന്റെ ആഴ്ച ഞാൻ ഇതുവരെ പീടിയേന്ന് കരിയേ പ്പ് വാങ്ങീലാ രണ്ട് സ്ഥലത്ത് കുയിച്ചിട്ട് നല്ല ഉഷാറില്ണ്ടായി
ഇണ്ടായ നല്ലതാ നമ്മക്ക്
ആഹ് എപ്പളും അത്ങ്ങനെ അയ്മേ പോയിങ്ങനെ പറിച്ച്കൊണ്ട് വരുമ്പൊ അമ്മക്കൊരു സന്തോഷാണല്ലോ
ഏഹ് എന്റെ മൂത്തമ്മാന്റെ വീട്ടിലങ്ങനെ ഇഷ്ടം പോലണ്ട് എല്ലാ മരങ്ങളും കൊറേ ഇണ്ട് ആ മരത്തിന്റട്ത്ത് കൊറേ മരങ്ങള്ണ്ട് അവ്ടുന്ന് കൊറേ മരുന്ന് കുഴിച്ചിട്ട് നമ്മളതും ഉണ്ടാവണില്ല
ആഹ് അത് ചെലേ സ്ഥലത്ത് അങ്ങനെ ഇണ്ടാവാൻ പ്രയാസാ തോന്നണ്ട്
ഇപ്പൊ ഒന്ന് കുയിച്ച്ട്ട്ക്കണ് എന്താ പാട് അറിയില്ല ഒന്നിപ്പോ ഇവിടട്ത്ത് ഞാൻ ഇപ്പൊ കുഴിച്ചിട്ട്ക്കണ്
ഉം അത് അത്ണ്ടല്ലോ നന്നാക്കി ഞാന് ഉള്ളിത്തോട് അത്പോലെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അന്ന് ചിന്തൂല പിറ്റേന്ന് രാവിലെ അയിന്റെ അങ്ങനെയ്ണ്ടാവില്ലേ മൊര വാരുക ആഹ് ഉള്ളി ത്തോട് അങ്ങനത്തെല്ലാം മീനിന്റെ വെള്ളം അതൊക്കെ ഞാൻ കരിവേപ്പിനെ വാർന്നൊടു ഇങ്ങട്ട് ഇങ്ങട്ട് നല്ല കെട്ടും ഉഷാറിലിങ്ങട്ട് തയച്ച് വളർന്ന് അങ്ങട്ട് ഉണ്ടായിന് പിന്നങ്ങനെ ഒരു മൊരടിച്ചാല് എന്നാല് നമ്മള ആവശ്യത്തിന്
ആഹ് ആവശ്യത്തിന് കിട്ടും ഇത് നമ്മക്ക് എൻ എപ്പളും അങ്ങാടി പോയിട്ട് വാങ്ങാൻ കജ്ജൂലല്ലേ
അത് കയ്യൂല ഉം അതന്നെ കറിവേപ്പ് ഇടാഞ്ഞാല് ഒരു കറിക്ക് ഒരു നമുക്കൊ തോന്നും ഇടാത്ത മാതിരിയാണ് ആഹ അതെ ഉം
എല്ലത്ത്ക്കും വേണല്ലോ അത്
ഉം ഉ എന്നാ ശരിട്ടോ
ആ അയിക്കോട്ടെ